കേക്കുന്നുണ്ടോ?
ആഹ് കേക്കാം.
ആഹ് പറഞ്ഞോ എന്നാ ഉണ്ട് വിശേഷൊക്കെ?
നല്ല വിശേഷം അവിടെയോ?
ഇവിടിം നല്ല വിശേഷം, സുഖം, മഴയുണ്ട്, ചെറിയ കാലാവസ്ഥയൊക്കെ വ്യത്യാസം വന്നു തുടങ്ങി.
ആണല്ലേ ആഹ്
കാലവർഷം അവിടെ നിങ്ങക്ക് മഴയായോ?
ഓഹ് ഇവിടെ ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര മഴയും ഇടിവെട്ടൊക്കെ ആയിരുന്നു ഇപ്പം മങ്ങി നി ക്ക്ണ്ട് മഴ പെയ്ത് തൊടങ്ങിയിട്ടില്ല.
ഓഹ് ആയിക്കോട്ടെ ഇവിടെ അങ്ങനെ തന്നെ ഇപ്പൊ ഒരാഴ്ചയായിട്ട് അതാണ് കണ്ടീഷൻ ഇവിടെ- എങ്ങനാന്ന് ചോയിച്ചാൽ ഉച്ച കഴിയുമ്പോ ഒരു ഇടി, മഴ. ആ ഒരു കൊള്ളിയാനൊക്കെ വരുന്ന കൊണ്ട് ചെറിയൊര് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ
ആഹ് മഴ പെയ്തില്ലെങ്കിൽ ചൂടുമാണ് മഴക്കാര് മാത്രം വെച്ച് നിന്ന് കഴിഞ്ഞാ ഭയങ്കര ചൂടാണ്.
അതെ അതെ അതെ അതെ മഴയുടെ ഒരു പ്രശ്നം നമക്ക് ആഹ് ഇനിയിപ്പം കാലവർഷം ആരംഭിക്കുവായിരിക്കുവല്ലോ പത്തോ സം ജൂൺ സ്കൂള് തുറക്കുന്നു. ആഹ് ഇവിടെ സ്കൂ എനിക്ക്
സുഖങ്ങള്
അസുഖങ്ങൾ തുടങ്ങി കഴിഞ്ഞു. ചെറിയ ഒച്ചടപ്പ എനിക്കൊക്കെ തുടങ്ങി കഴിഞ്ഞു ആരംഭം കുറിച്ചു എനിക്ക്
എനിക്ക് ഇന്ന് രാവിലെ തരുന്നിട്ട ഇപ്പ ജലദോഷം പോലെയൊക്കെ വന്നായിരുന്നു ഇപ്പൊ കുഴപ്പൊന്നും തോന്നണില്ല ക്ലൈമറ്റ് മാറണ്ടാണ തോന്നണു
ഇവിടെ ഇപ്പം എനിക്ക് മൂന്ന് മക്കളുണ്ട്
ആഹ് ആഹ്
അവരുടെ സ്കൂൾ കാര്യങ്ങളും എല്ലാമായിട്ട് വരുന്നു പിന്നെ ഇനിയിപ്പം എനിക്ക് ചെറുതായിട്ടൊന്ന് തുടങ്ങി ണ്ട് ഇനിയിപ്പോ സ്കൂളിൽ പോയിട്ട് വരുമ്പോ ഓരോരുത്തർ ഓരോത്തരായിട്ട് അത് കൊണ്ട് വന്നോളും
ഇനിയിപ്പോ ഓരോരോ അസുഖങ്ങളായിരിക്കും എല്ലാവർക്കും
എല്ലാവരും തുടങ്ങും അത് വന്നു കഴിഞ്ഞു
അങ്ങനെ പിന്നെ ചായൊക്കെ കഴിഞ്ഞോ
ചായ കുടിയൊക്കെ കഴിഞ്ഞു ഞാന് അത്യാവശ്യ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ചെറിയൊരു സമയം കിട്ടുമ്പോഴേ നമുക്ക് പറ്റുള്ളൂ ലോന്ന് കൊണ്ട് ഇരിക്കുന്നു ചായ കുടിയും കാര്യങ്ങളും ഒക്കെ ഏ ഒരു നാലുമണിയൊക്കെ ആവ്പോ കഴിയും
ആഹ് ആഹ് എന്തായിരുന്നു സ്പെഷ്യല്
സ്പെഷ്യല് ആയിട്ട് ഇന്നൊന്നും ഉണ്ടാക്കിയില്ല ചക്ക ഒരു ചകലം ഉണ്ടായിരുന്നു അപ്പൊ അത് വറുത്തത് ഇരിപ്പണ്ടായിരുന്നു നിങ്ക ചക്കയൊക്കെ ഉണ്ടോ
ചക്ക എന്റെ വീട്ടിൽ അങ്ങനെ മരം വെക്കാനായിട്ടുള്ള സ്ഥലച്ചെടികളൊക്കെ ഉണ്ട് ചക്ക മാങ്ങിയൊന്നും ഇല്ല പ്പ അടുത്തുള്ള വീട്ടിൽന്നൊക്കെ തെരും കൊണ്ടന്ന് അങ്ങനെ
ആഹ് നമുക്ക് ചക്ക ഒക്കെ ഉണ്ട് വീടുകളില് കൊണ്ടുവരാനുള്ള പാടും ബുദ്ധിമുട്ടും പിള്ളോരെ വെച്ചുകൊണ്ട് റെഡിയാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വീട്ടില് അമ്മയൊക്കെ ആവുമ്പൾ ചെയ്തത് കുറച്ചൊക്കെ എടനതട്ട് തരും പിന്നെ വർത്ത് വെക്കും വേവിച്ച്‌വക്കും അപ്പൊ അങ്ങനെ വർ തിന്റെ മഴ ഇനിയിപ്പ മഴ തുടങ്ങിയാ പിന്നെ കൊള്ളില്ല അത് വെള്ളം
ആഹ് കൊള്ളൂല്ല വെള്ളം കേറും
അപ്പൊ അത് കാരണം കൊണ്ട് ചെറുതായിട്ട് വറുത്ത് വെച്ചിത് ഇരുന്നത് ചെറിയെ സ്നാക്സ് പോലെ കൊടുത്ത് ചായ വെച് കൊടുത്തു ഉം
ആഹ് ഞങ്ങള് ചക്ക ഇപ്പൊ കിട്ടുവാണെങ്കിൽ തന്നെ മറ്റേ ശർക്കരയക്ക ഇട്ടിട്ട് വിളയിച്ച് വെക്കുവല്ലോ
ആഹ് വിളയിച്ച് വെക്കുമ്പോ ആ എന്തെങ്കിലും ഉപയോഗിക്കാല്ലോ പിന്നീട്
ഉണ്ണിയപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കും ഈ പ്രാവശം അങ്ങനെ അതിനുള്ള മാത്രം ഞങ്ങടെ അങ്ങോട്ട് ചക്കയക്കെ കുറവാണ്
ഓ ആയിക്കോട്ടെ ഇവിടെ നമുക്ക് ചക്കയൊക്കെ പഞ്ഞമില്ല നമുക്കിത് ഇഷ്ടം പോലെ ഉണ്ട് വെട്ടി കളയുവ മഴയൊക്കെ ആകുമ്പോഴത്തേക്കും അതൊരു ഇതായിട്ട് വരുന്നത് കൊണ്ട് നേരത്തെ തന്നെ ഒഴിവാക്കും ആഹ് അതെ അതുകൊണ്ട് നേരത്തെ തന്നെ വിളയ്ന് മു - മ്പ് തന്നെ പിഞ്ചിലെ തന്നെ വെട്ടി കൊടുക്കുവേ
ആഹ്
അങ്ങനൊക്കെ ചെയ്യണം
ഞാനിപ്പ താമസിക്കുന്ന സ്ഥലത്ത് ചക്കയിണ്ട് പക്ഷെ പറിക്കാനായിട്ട് അവര് സമ്മതി- കേല്ല അതാണെങ്കി ചീഞ് പോക്കൊണ്ടിരിക്കണ മഴയൊക്കെ കൊണ്ട് താഴെ വീണിട്ട്
അഹ് ഹ് അഹ് എങ്ങനെയുണ്ട് എന്നാ പരിപാടി എന്ന ചെയ്യുവാ
ഞാൻ പഠിക്കണേ.
ആഹ് എത്രലാ പഠിക്കണെ?
ഞാന് ഡിഗ്രി തേർഡ് ഇയർ.
ആഹ് ശരി, ശരി നമ്മള് പിന്നെ. ഇനിയിപ്പ ഈ വർഷത്തേക്കുള്ള എല്ലാം. ആയോ ചേ പോകാനുള്ള എല്ലാം.
ഞാനിപ്പ ഹോസ്റ്റലാ നിക്കണത്.
ആഹ്, ആഹ് വീട്ടിപ്പോക്കൊന്നുല്ല.
വീട്ടില് പോയായിരുന്നു ഈസ്റ്റർ വിഷു സമയത്ത് പോയി വന്നു ഇനിയിപ്പോ ലീവൊന്നുല്ല അട് ത്ത മാസം ജസ്റ്റ് ഒന്ന് പോണന്ന് വിചാരിക്കണു.
ആഹ്.
ഫീസൊകടക്ക ക്കാറായിട്ടുണ്ട് അപ്പോ അതിന്റെ കാര്യങ്ങള് ചെയ്യാനായിട്ട് നാട്ടിൽ പോയാലെ ശരിയാവുള്ളു.
ഇവിടെ ഞാന് എനിക്ക് മക്കടെ കാര്യങ്ങള് എല്ലാം സെറ്റ് ആവണ്ടത് കൊണ്ട്.
ആഹ്.
ഉം. പയ്യപ്പയ്യപ്പയ്യെ ഓരോന്നൊക്കെ തൊടങ്ങി കാരണം സ്കൂള് തുറക്കുമ്പോഴത്തേക്കും ഒള്ള പരിപാടികളാണല്ലോ.
ആ പർച്ചേസിങൊക്കെ കഴിഞ്ഞോ പിള്ളേരുടെ?
അതിപ്പോ നടന്നോണ്ടിരിക്കുന്നു ആഹ് ഒരു. ആഹ്. പത്ത് ദിവസം കൂടെ ഒള്ളത്കൊണ്ട് കുറേച്ചേ കുറേച്ചേക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യുന്നു. സ്കൂള് തുറക്കണേന് മുമ്പായിട്ടാണെങ്കില് രണ്ടുപേര് പഠിക്ക പഠിക്കുന്നുള്ളൂ ഒരാള് പഠിക്കാനായിട്ടില്ല ചെറുതാ. അപ്പൊ അത് കാരണം രണ്ടു പേരുടെയും കൂടെ എറങ്ങുമ്പോ എല്ലാം കൂടെ ബോട്ടിൽ ഉൾപ്പെടെ ഷൂ ഉൾ ഉൾപ്പടെ. എല്ലാം മേടിച്ച് പെറുക്കി പിന്നെ ഇനിയിപ്പോ ഈ ഇവർക്ക് ടെക്സ്റ്റ് ഒക്കെ ആണെലും രണ്ടായിട്ട് കി ട്ടുന്നുള്ളോണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് മേടി ക്കാം, എറങ്ങാം എന്നുള്ള ഒരു ഇതില് നിക്കുന്നു ഇനിയിപ്പോ അഞ്ചെട്ട് പത്ത് ദിവസം കൂടി ഉണ്ടല്ലോ. അയിന്റെടെല് കൊറേ കഷ് രണ്ടു പേരും ഒരു സ്കൂളിലാ ഒരു ബസ്സിലാ പോണത്. പിന്നെ മദ്രസയും കാര്യങ്ങളും ഒക്കെയുണ്ട്. പള്ളിയിലൊക്കെ പോണണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെയും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പ എല്ലാം ഇങ്ങനെ ഒരു. സൈഡി കൂടെ ഓടുന്നു. അതിന്റെ എടേല് കാലാവസ്ഥ പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുന്നു.
അതെ വെക്കേഷൻ പെട്ടെന്ന് പോയല്ലേ. രണ്ടു മാസം പെട്ടെന്ന് പോയാ
പെട്ടെന്ന് പോയി, പെട്ടെന്ന് പോയി, പെട്ടെന്ന് പോയി. ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത്കൊണ്ട്. ഒത്തിരി ടൂറ് കാര്യങ്ങളൊന്നും ഒഴിവാക്കി വിട്ടു. വീട്ടിതന്നെ ആയിരുന്നു ചെലവഴിച്ചത് ചൂട്. വീട് അങ്ങനെയൊക്കെ ആയിട്ട് പോയി പക്ഷെ എങ്കി പോലും പെട്ടെന്ന് പോയി കടന്നു.
പെട്ടെന്ന് പോയി. കണ്ണടച്ച് തൊറക്കും മുമ്പെ വെക്കേഷൻ കഴിയാറായി. ഇനിയിപ്പ അടുത്താഴ്ചേ കൂടികഴിഞ്ഞഴിഞ്ഞ പോകണ്ടെ എല്ലർക്കും.
അതെ, അതെ, അതെ, അതെ അതെ ഇനിയിപ്പ പത്തു ദിവസംന്നുള്ളതിൽ ഈ ആഴ്ച. ആഹ് ഇനി മഴ വരുമ്പോ നമ്മക്കേ മടിയാണ്. പിന്നെ അവരുടെ കാര്യം ഒന്നും പറയണ്ടല്ല. ഏത ക്കാനും നമുക്ക് രാവിലെ എല്ലാ കാര്യത്തിനും നമുക്ക് മടുപ്പാ. പിന്നെ.
അല്ല ഇനിയിപ്പ മഴയാണെങ്കിൽ ഇനിയിപ്പോ ലീവ് അധികമായിരിക്കള്ളൂല്ലോ.
ആ തെ മഴ കൂടുതല് വെരുമ്പോ എല്ലാടെത്തും തെന്നെ അവധി കാര്യങ്ങള് ഏഹ് ഓൺലൈൻ ക്ലാസുകളൊക്കെ കൊർച്ചൊക്കെ വെരും. പ്പങ്ങനെക്കാ എഹ് ഏഹ് കൊറെയെക്കെ ദിവസങ്ങളൊക്കെ അങ് പെട്ടെന്നങ്ങ് മഴക്കാലം വെരുമ്പോ അങ്ങ് പോവും.
അതെ പക്ഷെ ഓൺലൈൻ ക്ലാസ് വന്ന് കഴിഞ്ഞാലും ബുദ്ധിമുട്ടല്ലേ ഈ ഫോണിന്റെ പിള് മുമ്പില് പിള്ളരെ പിടിച്ചിര്ത്തണ്ടേ.
ഇരിക്ക്യൂല. പിള്ളേരെ പഠിക്കൂല. നമ്മള് പഠിപ്പിച്ചേ ച്ച് പിള്ളാരെ പഠിപ്പിക്ക്യാ ന്നുള്ളത് മാത്രേ ഉള്ളൂ.
അതെ സത്യം.
പിന്നെ എഹ് പകുതി നെറ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. പകുതി പേ പറയുന്നത് കേ കത്തില്ല. പകുതി മനസ്സിലാാവത്തില്ല. നമ്മള് തന്നെ ഭാഗങ്ങളെട്ത്ത് വിട്ട്ട്ട് അടിപ്പിച്ചെടുക്കാ ന്നുള്ളതാ. പിന്നെ ആഹ് ഓഹ് ആദ്യത്തെ ഒരു പരീക്ഷ നമക്ക് പോയി കിട്ടും മഴയൊക്കാണെങ്കി.
ആഹ്
പിന്നെ രണ്ട് മൂന്ന് ഓണവായി ക്രിസ്മസായി പിന്നെ ഈ വർഷോം പെട്ടെന്നങ്ങ്പോവും.
അതെന്നെ. ഈപ്രാവശ്യം ഈ വർഷം തൊടങ്ങിയതേ ഓർമ്മൊള്ളൂ ഇപ്പ ഇനിയിപ്പ ജൂണായി പകുതിയായി.
അതെ അതെന്നെ. ഇനിയിപ്പോ ഓരോ ദിവസവും ഇനിയിപങ് ചെന്ന് ജസ്റ്റൊര് പര പരിവാടിയും പരിചയവും കാര്യോം ജൂൺ തീർന്നു ജൂലൈ ആയി ഓഗസ്റ്റ് ഓണം. പരീക്ഷകളായി ക്രിസ്മസായി. വെക്കേഷനട്ത്തതായി. ഇതാന്ന് പറയുന്ന പോലെ. ഉം
തൈയ്ച്ച.
അട്ത്തയാഴ്ച പെര്ന്നാളാണ് ഇരുപത്തി എട്ടാം തീയതിയില് പെര്ന്നാള് കറക്റ്റ് ഏഹ് കറക്റ്റായിട്ട് അന്ന് ഇരുപത്തെട്ടാംയതി കഴിഞ് പിന്നെ രണ്ട് ദിവസോം കൂടെ കഴഞ്ഞ് കഴിയുമ്പഴത്തേക്ക് സ്കൂള് തൊറക്കും.
അതെ പെര്ന്നാളിന് ഡ്രസ്സൊക്കെട്ത്തോ?
കഴിഞ്ഞ പെര്ന്നാളിന് ഡ്രസ്സൊക്കെ ട്ത്തത്കൊണ്ട് ഈ പ്രാവശ്യൊന്നങ്ങനെ വെല്യ ഓളൊന്നുല്ല എനിക്ക് എങ്കിലും പള്ളി പോവാക്കെ പ്രമാണിച്ച് എന്തെങ്കിലും ഈ രണ്ട് ജോടി എട് ക്കും എനിക്കൊക്കെ പരമാവധി ഞാനൊഴിവാക്കും കാര്യം ഒത്തിരി ചെലവും കാര്യങ്ങളും ഒത്തിരിയൊക്കെ ണ്ടാവുന്നോണ്ടേ
അതെ ഇനിയിപ്പോ സ്കൂള് തൊറക്ക്ണെന്റെ ചെലവും ഇതും എല്ലാം കൂടി പറ്റൂലല്ലോ.
ആഹ് ഒരുപാട് ചെലവാ എല്ലാം വരുന്നത് ചെലവാണല്ലോ.
അതെ
അപ്പ അതാ രണം കൊണ്ട്. വൈകുന്നേരം എന്തുവാ കഴിക്കാനൊക്കെ?
വൈകുന്നേരം ചായേം പരിപ്പ് വടേയിരുന്നു ഇന്ന് ഇന്നലെ പഴംപൊരിയായിരുന്നു.
ആഹ് നിങ്ങക്ക് വൈകിട്ടോ നൈറ്റിന്?
നൈറ്റ് ഇന്ന് വെള്ളിയാഴ്ച്ചായൊണ്ട് ഇന്ന് മൊട്ടേണ് വടെ. മൊട്ടക്കറി ആയിരിക്കണം. ഉം മൊട്ട കറി അല്ലെങ്കില് ഏഹ് തോരനെ പോലാക്ക്യതോ അങ്ങനെന്തേലു ആയിരിക്കും.
ഉം ഉം
ബാക്കിയെല്ലാ ദിവസോം രാത്രി ചി ഏഹ് ഭക്ഷണൊന്നും കൊള്ളൂല.
ഉം
ഭക്ഷണം കൊള്ളൂ എല്ലാ സോം രാത്രി ചി ക്കനക്കെണ്ട് എന്നാലും പക്ഷെ അത് അവരുടേതായൊരു രീതിക്കെക്കെ അവര് ചെയ്യൊള്ളു. അപ്പൊ നമ്മക്ക് പിടിക്കണംന്നില്ലല്ലോ.
ഹോട്ടൽ ഫുഡ് നമക്ക് പിന്നെ ഏഹ് ഹോസ്റ്റൽ ഫുഡ് പിന്നെ നമക്ക് അറിയാവല്ലോ എല്ലാം എഹ എല്ലായിടത്തും തന്നെ നമക്ക് മാക്സിമം അംഗീകരിക്കാൻ പറ്റത്തില്ല.
ഉം
പിന്നെ എന്തെങ്കിലൊക്കെ വീട്ടിലൊക്കെ പോയിട്ടൊക്കെ വെരുമ്പോ എട്ത്തോണ്ടൊക്കെ വന്ന് അച്ചാറോ കുച്ചാറൊക്കെ.
ആഹ് വീട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവരും സ്റ്റോക്ക് അതും കൊണ്ടന്ന് വേറെ ഭക്ഷണങ്ങള് ഒന്നും കൊള്ളില്ലാത്തു കൊണ്ട് അത് കൂടുതൽ ഇട്ട് കഴിച്ച് കഴിച്ച് അതൊരു രണ്ട് മൂന്ന് ദിവസം ത്തിനുള്ളിൽ അത് തീരും
അഹ് കടകളിൽ നിന്നും പുറത്തൊന്നും മേടിക്കാൻ പറ്റൂല്ലേ
ആഹ് പുറത്തുന്ന് മേടി ക്കാം പുറത്തൊന്നും മേടിക്കുന്നതിനൊന്നും കുഴപ്പല്ല പക്ഷെ അതിനൊരു പരിധി നമ്മള് പൈസ ചെല ഇവിടെയും പൈസ ഇവിടെയും പൈസ കൊടുക്കണം അതിനും പൈസ കൊടുക്കണം പിന്നെ
ആഹ്
ചിലവധികമായിപ്പോകും മേടിക്കും വെല്ലപ്പോഴും മേടിക്കും
ആഹ്
ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കൂടുതല് മേടിക്കും ഞങ്ങള് കാരണം ഏഹ് ജീരകൊക്കെ ഇട്ട് വെച്ചൊരു നെയ്ച്ചോറ് പോലത്തെ ചോറാണ് അതൊട്ടും തിന്നാൻ പറ്റൂല അപ്പൊ അങ്ങനെ പൊറത്തൂന്ന് മേടിക്കും
മ്മ് നിങ്ങക്ക് അച്ചാറ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ വേ ചപ്പാത്തി അങ്ങനെയുള്ളതൊക്കെ ആഹ് വരുമ്പോ അച്ചാറൊക്കെ കൂട്ടി കഴിക്കാവുന്ന പോലെ ബ്രെഡൊക്കെ മേടിച്ച് വെച്ച് അങ്ങനെ എന്തെങ്കിലും നൈസ് ആയിട്ട്
കഴിക്കാൻ ഞാനപ്പ വീട്ടീന്ന് വരുമ്പോ അച്ചാർ അല്ലെങ്കില് ചെമ്മീന്റെ പൊടിയൊക്കെ കൊണ്ടുവരും ഉണക്ക ചെമ്മീന്റെ പൊടിയൊക്കെ അപ്പൊ പിന്നെ അതൊക്കെ കഴിക്കാം
എന്റെ ആങ്ങള ഇതുപോലെ ആഹ് അവന് ഇതുപോലെ ഹോസ്റ്റലിൽ നിന്ന് അവൻ ഇങ്ങനെ പോകുമ്പം എല്ലാ കൂട്ടം അച്ചാറ് അവന് പിന്നെ അങ്ങനെ അവൻ പഠിക്കുവല്ല അവൻ ജോലിയാ അപ്പൊ അവിടെ വന്നു പോകാനുള്ള പാടു കൊണ്ട് ഒരു ഹോസ്‌ പിന്നെ അവന് പിന്നെ എപ്പം വേണെങ്കിലും വരാം എടുക്കാം അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ പ്രശ്നമില്ല എന്തായാലും മൂന്ന് മാസം ഒക്കെ മാക്സിമം നി നിക്കും നിക്കുന്ന സമയത്ത് ഞങ്ങള് ഇതുപോലെ ബീഫൊക്കെ മേടിച്ച് അച്ചാറിട്ട് കൊടുക്കും ബീ ബീഫ് കേരമീന് മാങ്ങ നാരങ്ങ ങ്ങ പിന്നെതൊരു തോരനോക്കെ വെച്ച് എടു കൂട്ടുകാരും കൂടി കഴിക്കുവോ അവർക്ക് പിന്നെ ഫുഡ് ചപ്പാത്തി ഏഹ് ബ്ര ബ്രഡ് അങ്ങനെയുള്ള സാധനമൊക്കെ മേടിച്ചിട്ട് അച്ചാറൊക്കെ കൂട്ടിയൊക്കെ കഴിക്കും അവർക്കും ഭക്ഷണം അത്ര ഈ മല്ലിയില ഒക്കെ ചേർത്ത് ത്ത് സാമ്പാറ് എരിവും പുളിയില്ലാത്ത കറികള് അങ്ങനെയൊക്കെ വന്നു പിന്നെ ഒത്തിരി ചോറൊക്കെ ആണേലും വെള്ളച്ചോറ് കൊഴഞ്ഞ് രസം ഒഴിച്ചിട്ട് അപ്പൊ അങ്ങനൊക്കെ ഒത്തിരി ഫുഡ് പറ്റത്തില്ലാതെ വരുമ്പോ ഇവരിങ്ങനെ ഇരുന്നു കഴിക്കും അങ്ങനെ ഉണ്ടാക്കും
മ്മ്
ആഹ് ഇവിടുന്ന് പോകുമ്പോ എല്ലാം അച്ചാറിട്ട് ഇട്ടിട്ട് കൊടുത്തു വിടും
അഹ് അതെ അധികം ഞാന് അച്ചാറ് തന്ന് വിടും പക്ഷെ നല്ല അധികം അച്ചാറ് കഴിക്കണ്ടാന്ന് പറഞ്ഞോണ്ട് ചെമ്മീന്റെ പൊടി മീന്റെ പൊടി അങ്ങനെയൊക്കെ കൊണ്ടുവരാറ് ഇപ്രാവിശ്യം വന്നപ്പോ രണ്ട് ടിന്ന് കൊണ്ടുവന്നു ഇപ്പൊ ഇനിയിപ്പൊ ഒരു ടിന്ന് കൂടി ഉണ്ട് അതിനി ഞാൻ ഈ മാ അടുത്ത മാസം വീട്ടില് പോണം ന്ന് വിചാരിക്കണു അപ്പൊ ഇനി വേറെന്തെലും കൊണ്ടുവരണം ആഹ് ആഹ് ആഹ് കൊണ്ടാട്ടം മുളക് പോലെ
ആഹ് കൊണ്ടാട്ടം മുളക് പോലെ ഉണങ്ങി അപ്പൊ അത് ആഹ് പിന്നെ അവര് തൈരൊക്കെ മേടിച്ചാലും ചോറിന്റെ കൂട്ടത്തിൽ ഇതും അതുകൂടെക്കെ ആക്കിയിട്ട്
തയിക്കും
ആഹ് അങ്ങനൊക്കെ കഴിക്കൂ ഒരു നേരം ഒരു നേരം ഏതെങ്കിലും ഒരു ഐറ്റം പിടിക്കാൻ എഹ് പിടിക്കാതെ പറ്റത്തില്ലല്ലോ ഇങ്ങനെ ഇത്രയും മോശ് ശായ ഫുഡ് ആവുമ്പൊ അവിടെയെന്നും ഇഹ് ഞാ ആ ഒരു ആഹ് ഇത് കിട്ടിയത് തന്നെ ഒരു ഭാഗ്യത്തിന്റെ പൊറത്താ അവനവിടെ ജോലി അപ്പ അത്രെ അവന് മൂന്ന് ഒരു വർഷ ത്തിനവിടെ ആ കോഴ്സ് ഉണ്ട് അപ്പൊ ആ മൂന്ന് മാസം കൂടുമ്പോ വരാം പോകാന്നൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ അങ്ങ് പോവുന്നു ഒ ആള് ഒത്തിരി ക്ഷീണിക്കൊക്കെ ചെയ്തു
അതാണ് ഹോസ്റ്റല് വന്നയ്നാലുള്ള കൊഴപ്പം
ഞ്ഹാ എങ്കി ശെരി വെക്കട്ടെ
ആഹ് ശെരി ശെരി ഓക്കെ
ഉം